ഇനി ഇത് കറിയുണ്ടാക്കും. കുട്ടികളെ അങ്ങ് പറഞ്ഞ് അയച്ചാലെ ഒരു ഭാഗത്ത് ഇരിക്കാൻ പറ്റുള്ളു ഒക്കെയങ്ങ് പോയി.
ശരിയന്നെ എല്ലാരും ഇന്റെ തൊക്കെ ഇപ്പൊണ്ട് പോയിട്ടുള്ളൂ പറഞ്ഞാച്ചെങ്കിൽ നമ്മളന്നുങ് ഫ്രീയാവുള്ളൂ അത്വരക്കുംത അല്ലും തിരക്കുണ്ടാുംകീട്ല് ന്ത
ഒന്നും പറയണ്ട അള്ള നേരംവെളക്ക തന്നെ പോകൂലന്നുള്ള പാട്ട് സ്കൂൾ എന്ന പൂട്ടലച്ചതാണ്ട് ഉള്ളത് ഓരോന്ന് പറഞ്ഞഞ് പറഞ്ഞസോപ് പുട്ടൺ
അതർച്ചട്ടവ
അഹ് ഹ്
സ്കൂൾണ്ട് വെര സ്കൂൾണ്ട് വരി പോകുന്ന പാട്ട്.
അതന്നെ. ഉ അതന്നെ ഈ രണ്ട മാസം പൂട്ടി കഴിഞ്ഞിട്ടൊന്നും ഉൽക്കാ ഇതായിട്ടല്ല.
നള മദ്രസകൊ.
ഉം ഞാൻ പറ നാളെ നളെ നാളെ പൂട്ടും അങ്ങനാണ്ട് ഓരോ ദിവസം അങ്ങനെ പറഞ്ഞങ്ങാണ്ട് വിടല്.
മം ഏറ്റവും കൂടുതൽ മടിന്റെ വല്ല്യോനക്കാണ്. വല്ല്യോർക്ക ചെറിയർക്കല്ല മടി. മം വൽതന്നും പറിം ഏ.
ഒരാഴ്ച എനിക്ക് ലീവാണ് അറിം വല്ല്യോന്റെ സ്കൂളിൽ പിന്നെ ങ്ങനെപൂണ്ത് ഇണ്ട് അഡ്മിഷൻ എക്കനതാണ്. അപ്പൊ രണ്ടീസം ലീവൊട്ത്ക്ണ് എടുക്കണ അപ്പൊ ഒരാഴ്ചക്ക് ലീവാണ് ഞാൻപറഞ്ഞ മര്യാക്ക് പോയിക്ക. മയായിട്ട് ഇനും ലീവരും അപ്പൊ തിന് ഇപ്പൊ തന്നെ പോയിക്കോ ഹ് കുട്ടൾക്ക്പേരെ കുത്തർന്ന് ഫോണമെ കുത്തർന്നി ങ്ങനെ കളിച്ചാന്. മയണ്ടാ?
അതെന്നെപ്പം വർ മായ ഇറ്റ് വർണം. മ്മക്കൊന്നും അങ്ങനത്തെ മഴയെല്ല ഐറ്റെൾക്കു പൊക്ണായില്ല
ആഹ് ഇപ്പോ ഇടരിതാ വന്നു വലർന്ന്. ക്ക്ണ് ഇനീ തിരുമ്പ ഇത് അങ്ങോട്ട ഇടാനും ഇങ്ങോട്ട ഇടാനൊക്കെ ഇണ്ട ഞാ അത് നോക്കി
തിരിമ്പലയിഞ്ഞോ?
കുട്ടികളെ യൂണിഫോമ ഇങ്ങോട്ട് ഉണങ്ങി കിട്ടൂലന്നേ.
ആഹ് ഞങ്ങളൊക്കെ ഉണക്കിട്ട് റൂമിൽ കൊടുന്നുടലാണ് ഇപിന്നെ എന്താ കാ ട്ടാ
ശെരിക്കുന്നു ഉണങ്ങാഞാ ഒരുജാതിവാസനയാണ് ഈ ആരങ്ങോട്ട് ഉണങ്ങികിട്ടൂല. അതിപ്പോ വെയിലറച്ചുമ്പോ അങ്ങനെ കൊണ്ടയിടോ ഇങ്ങോട്ട് ഇടുത്തിട അങ്ങനെ നോക്കി
അ ആണ്ട് കൊണ്ടോടും ഇങ്ങോട്ട് കൊരു കൊണ്ട അങ്ങനത്തെന്ന എല്ലാ നി തിരുമ്മല കഴിഞ്ഞ തിരുമ്പലൊക്കെ കഴിഞ്ഞ?
തരുമ്പല ഞാ വേൻ ആ തിരുമ്പല്ല യൂണഫോംല്ലേണ്ടരുമ്പിടും വെയിൽ കാണ്പാ അുംങ്ങോട്ട ഇട ച ചിട്ടേ തിരുമ്പലും ചോറും കൂട്ടാനും ഒക്കെ ഒക്കെ കഴിഞ്ഞിക്കണേ.
മിഷീൻ ഇല്ലയ?
മെഷീനൽ ഇടൂല മെഷീനില ഇടൂല യൂണിഫോം ഒന്നും ഞാൻ മെഷീന ഇടില്ല ഞാൻ എന്തേും വല്ല ബെഡ്ഷീറ്റ അങ്ങനത്തെക്ക കണ്ട കല ഇടുള്ളോ
ഏഹ്
ഞാൻ മറ്റേ കലുമ തന്നെ തീരുമ്പൻ ഇഷ്ടം
എന്താ കടി?
പിന്നെ
കടി എന്തേ?
ഇന്ന ദോശ എന്നും ഈ ദോശല്ലേ
ആഹ്
ദോശാപ്പാട്ട് നേരം വെളുത്തായി ഈ ദോശ ദോശ അല്ലെങ്കിലിൽ അത് ചുടിപ്പിച്ചുണ്ട് മക്കള്
ആ അതെ വിടക്കാൻ തന്നെ വേറെള്ളക്കെ അടിച്ചുണ്ടാക്കിയാലും പൂരി ഇതൊക്കെ അങ്ങനത്തെക്കെ ഉണ്ടാക്കും ദോശ എന്തായാലും ഉണ്ടാക്കും ഒരാക്കല്ലെങ്കിൽ ഒരാ ക്ക് ചെലരെ ത്ത ചൈനി
ആ പിന്നെ ഞാ ൻപത്തിരി ഒക്കെ ഉണ്ടാക്കും മദ്രസ് ഇല്ലാത്ത മദ്ര സ ഇല്ലാത്തദിവസങ്ങള പത്തിരി ഉണ്ടാക്കുള്ളോ അത്പിന്നെ കുറച്ച് പണിയല്ലേ നമ്മ
ഇല്ലാത്തന്ന് മദർസില്ല
ആഹ് അങ്ങനത്തെ അപ്പളെ പറ്റുള്ളൂ അല്ലേ അപ്പൊ ഈ തിരക്കിട്ടതിൽ പത്തിരിയും ഓല് ക്ക് സ്‌കൂൾക്ക് ള്ള എല്ലതും കൂടി ആവുലാ അപ്പോൽ അയിൽക്ക് നല്ല കറി വാണം ഒന്നെങ്കിലും മുട്ടക്കറി അല്ലെങ്കി ചിക്കൻ കറിയോ ആഹ് അ പിന്നന്തൊ ആഹ് ഓള് ഇപ്പ ഇണ്ടേ ഇപ്പൊ ഒഇപ്പ ഉണ്ട് ആറാം തിയതി ക്ലാസ് തുടങ്ങും അപ്പൊ പോവോളം മുറ്റ മുറ്റ അടിച്ച് തരുംമുറ്റം തന്നെ ഇഷ്ടംപോലെ ഉണ്ട്ന്ന് മുറ്റത്തയും മൂച്ചിയും ഫ്ലാവ ഒക്കെ ഉണ്ടായിട്ട് നല്ല എല കൊയ്യും
അത് ഇ ങ്ങട്ട് നല്ല അടിച്ചാ ഓൾക്കതന്നെ ണ്ടാവും പിന്നെ അകം അടിച്ചല് തുട തുടച്ചും തരും
ഇനിയിപ്പോ സ്കൂൾ തുറന്നാലെ അതൊക്കൊണ്ട് പോയി പിന്നെ ഇപ്പോ ഞാൻ തന്നെ ഫുള്ള് ഇടുക്കേണ്ടി വരും
പിന്നത്തൊക്കെ ചോറൊക്കെ ആയിലേ പിന്നെത്താ ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ലേ അങ്ങട്ട് ചോറും കൂട്ടാനൊക്കായി മീൻ ഇന്നപ്പത്താ ഒരു വേറൊരു മീൻ ഒരു വെള്ള മീന പേരു അറിയില്ല എനക്ക് അതൊന്നും കുട്ടികള് കൂട്ടൂല്ല കൂട്ടിയൊക്കെ ഒന്നെങ്കിൽ അയിലമാണം വല്ല മാന്തള് അങ്ങനത്തെ മീനുകളൊക്കെ ഇപ്പൊ മാത ളെന്നും കിട്ടാല്ല ല്ല മത്തിയൊക്കെല്ല അതൊന്ന് അവർക്ക് പറ്റൂല നല്ല വെള്ളമീനൊക്കെ കാണുമ്പോളേ അങ്ങനെ കൊണ്ട് രും അപ്പൊ കുട്ടയോൾക്ക് പറ്റൂല വേറെ ല്ലോൽക്കന്താ അപ്പഴും വാണം ഓൽക്ക് എന്തെങ്കിലുംക്കെ ഉണ്ടാക്കുക പിന്നെപ്പന്തൊ ഇനിബാക്കിയുള്ള പണിയൊക്കെ എടുക്കാണ്ട് അടിച്ച ല് തൊടക്കാന് അതൊക്കെയാണ് ഭാരം അടുപ്പത്ത് പണി താറുമ്പോഴത്തിനങ്ങാണ്ട് കഴിയും ആഹ് ഇപ്പത്തെ ആണുങ്ങൾക്കും ഒട്ടും ചെയിപ്പിക്കിണില്ലാ ന്നാ ശരി ആയിക്കോട്ടെ